ആപ്പ്
കേൾക്കുന്നുണ്ടോ
ആ കേൾക്ക്ണണ്ട്
മഴയുണ്ടോവിടെ
നല്ല മഴയാണ്
ആഹ് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മഴേടെ
നല്ലമഴേണ് നല്ലാ ഇടിവെട്ട്
ഓ ആണോ ഇവിടെ മഴയൊന്നുല്ല്യാ
ഇല്ലേ
ഏഹ് ഒട്ടുംല്ല്യാ വെയില് വെയില്ന്നറ്ഞാ നല്ല നട്ട അങ്ങനെ വെയിലല്ല എന്നാലുംമഴയില്ല്യ
അതെ ഇവിടെ നല്ല വെ മഴയും
ആഹ് കൊറേ നേരായോ
ഉം ഭയങ്കര ശക്തമായ കാറ്റൊക്കെയിരുന്നു ഇവിടെ
ആണോ
ഉം ഇവിടെ വിരിച്ചിരുന്ന ഈതൊക്കെ സീറ്റൊക്കെ വരെ മറന്നോയ്
അമ്മോ അപ്പൊ അത്രയും വല്യ കാറ്റാണല്ലോ
ഉം നല്ല കാറ്റായിരുന്നു
ഉം
ഇപ്പതേ മഴ മഴ തോരാതെങ്ങനെ പെയ്തൊണ്ടിരിക്കുന്നു.
ആഹ് നല്ല സൗണ്ട് ഉണ്ട് കേക്കണ്ട്.
ദേ നിറഞ്ഞി അത് അപ്പുറത്തന്നൊക്കെ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുവേ.
ആഹ് അതൊക്കെ കൂടെ നിറഞ്ഞ്
ഉം അതൊക്കെ കൂടി ഇങ്ങാട് നിറഞ്ഞ് ഒഴുകി
ഉം ആഹ് ഞാന് ഓഫീസില്
ആഹ്
ആഹ് അതിന്റെ ഒച്ച കേക്കുന്നുണ്ട് നല്ലോണം.
അത് ദേ ഇവിടെ കിടന്ന് കൊരക്കണുണ്ട്. അതിന് ആൾ ആരെയും കാണാത്ത കാരണം മഴയാണല്ലോ?
ആഹ് അതാണ്.
അതാരണം ഭക്ഷണം കഴിച്ചാ?
ആഹ് ഭക്ഷണം കഴിച്ചു അവിടെയോ കഴിച്ചോ?
ആഹ് കഴിച്ച്
ഉം
ഏഹ് ഇത്തിരിതന്നെ ഏഹ് ഇത്തിരി നേരത്തുമ്പാണ് കഴിച്ചത് ഏഷ്
ആഹ് മഴ ക്കായകൊണ്ട് ഇനി ഇപ്പ പുറത്തന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ?
ഇല്ല എവിടെ പോവാൻ
ആഹ്
രണ്ടൂ മൂന്ന് ദിവസം ഈ ഫോണില് ഉണ്ടായിരുന്നില്ല പൈസ ഉണ്ടായിരുന്നില്ല.
ഉം ആഹ് പിന്നെ വേറെ യാത്രയൊക്കെ പോവാറുണ്ടോ?
എവിടെ പോവാൻ എങ്ങും പോയില്ല ഇപ്പാ പോയത് നമ്മുടെ എറണാകുളത്ത് പോയായിരുന്നു.
ആഹ് ഞാനത് രണ്ടു ദിവസം മുമ്പ് ഒരു യാത്ര പോയിട്ടായിരുന്നു
ഏടെ പോയ?
നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിലാണേ പോയേ. ഉം അതെ അത് കൊറച്ച് റൈഡൊന്നും അധികം അത്രയൊന്നുമില്ല എന്നാലും അത്യാവശ്യ ത്തിന് ഉണ്ട് വെള്ളത്തിനൊക്കെ നല്ലോണ്ണം ഉണ്ട്. അങ്ങനെ കൊറച്ച് ഇതായിട്ട് പിള്ളേരൊക്കെ വരുമ്പോ കുറച്ച് കൂടി നല്ലത്.
അല്ല ആഹ് പിള്ളേരിക്ക് കളി ക്കാനായിട്ടാണ് അവിടെ കൊണ്ടു പോയത് ഞങ്ങേ അതേ പിള്ളേര് കളിക്കട്ടെല്ലാന്ന് വിചാരിച്ചാ അവർക്ക് ഒരു സന്തോഷം. അയിന് വേണ്ടിയ ആഹ് ഇവിടെ ഇപ്പ എറണാകുളത്ത് കൊണ്ട് പോയതും അത് തന്നെയാണ്. പിന്നെ എന്താണ് പൈസ ഇത്തിരി കൂടുതലായിരുന്നു ഒരാക്ക് പൈസ വേണം ആഹ് എല്ലായിടത്തും പൈസ ഉണ്ട് അതാ എങ്ങും പോകാത്തത്
ട്രെയിനിലൊക്കെ പോവാറുണ്ടോ
ആഹ് ട്രെയിന് പോവാറുണ്ട്
ആഹ്
ട്രയി ഡി ഇപ്പഴെങ്ങും പോയില്ല നേരത്തേ ഒക്കെ പോയായിരുന്നു
ഉം
ഉം ഇപ്പം എങ്ങു പോവാറില്ല
എങ്ങനെ ട്രെയിനിൽ പോകുന്നതാണോ ഇഷ്ടോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോവുന്നാണോ അല്ലെങ്കിലും മറ്റേ കാറ് അങ്ങനെ എന്തെങ്കിലും
എങ്ങനെ വേണെങ്കിലും ട്രെയിന ആണെങ്കിലും ഇതാണെങ്കിലും ഭയങ്കര എന്നാ ന്ന് ട്രെയിനാവുംമ്പൊ നമുക്ക് ഇത്രേ മിണ്ടിയും പറഞ്ഞെക്കി ഇരുന്ന് പോവാല്ലോ
ആഹ് ശരി അത് ശരിയാ
ഇതാണെ ഹാ ബസാണെങ്കി പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ
അതെ അതെ ഒന്ന് ചിരിക്കാനും പറ്റില്ല
ഒന്ന് ചിരിക്കാൻ പറ്റൊന്നുല്ല ഇതാവുമ്പോ നമുക്ക് മിണ്ടിയും പറഞ്ഞും പിന്നെ ഭക്ഷണൊക്കെ വീ ട്ടീന്ന് തന്നെ കൊണ്ട്പോയി ഒക്കെ കഴിക്കുകൊക്കെ ചെയ്യാം
അയ് പിന്നെ കൊറേ പേരുണ്ടല്ലോ
ഏ
കുറെ പേരൊക്കെ ഉണ്ടാവുമ്പോൾ ട്രയിന ആണെങ്കിൽ നല്ല ദിവസം ഉണ്ടാവും
നല്ല നല്ലാണ് എല്ലാവരോട്ടും ഒരുമിച്ചി ഇരിക്കാല നമുക്ക് എല്ലാരിക്കും ഉം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും
ഉം പിന്ന പിന്നെ വേറെന്തൊക്കെയാ
നല്ലായിനല്ലെ നല്ല മഴയും ഉണ്ട് നല്ല അടിപൊളിയായിടുത്തെ ഇത് ഇപ്പൊ ഇതായിടു തുടങ്ങണ്ട് നേരിയതായിട്ട് തണുത്ത് തുടങ്ങണ്ട് ഇപ്പം
രാത്രി ഒക്കെ ഇങ്ങനെ തണുപ്പുണ്ടോ
രാത്രിയില് മഴ ഉണ്ടെങ്കില് എന്നച്ചാല് മഴ മഴ ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന സമയത്തൊക്കെ നല്ല വൈകുന്നേരം ആവുസം നല്ല തണുപ്പുണ്ടാവും
ആഹ്
ഉം അല്ലാതെ അങ്ങനെ തണപ്പില്ല പിന്നെ ചൂടായിരുന്നല്ലൊ
ആഹ് അതാണ് അതിനൊരു ആശ്വാസം ഉണ്ടാവല്ലേ
ആഹ് ഇപ്പൊ കൊറച്ചാശ്വാസം ഉണ്ട് ചൂടിന്
ഇനി പ്പോഇവരുടെ കാലമാണല്ലോ
മം ഹും
മഴടെ കാലമാണല്ലൊ നിങ്ങൾക്ക് അവിടെ മഴയൊന്നുമില്ലേ ബ ഇപ്പം
മഴ ഉണ്ട്
ഏ
ഹലോ
കേക്ക്ന്നില്ല ഹെലോ
ആഹ് ആഹ് ഇപ്പൊ കേക്കാണ്ട് നിങ്ങക്കപ്പാെ അവടെ മഴയില്ലേ
ഇന്നലെ ഒക്കെ നല്ല മഴ ഇണ്ടേനു
അതെ
ആഹ് ഇന്നലെ നല്ല മഴണ്ടേന് ഇപ്പൊ എങ്ങനെ അറിയോ അഞ് ഒര് അഞ്ച് മണിയെക്കെ ആവുമ്പോ നല്ല മഴേണ് അത് അതെ അത് കഴിഞ്ഞെെഞ്ഞാ ഒര്പത്ത് പൈൻഞ്ച് ചെൽപ്പം പേടിപ്പിക്യാ തോന്നും മറ്റൊര് അപ്പ അതാണ് അപ്പത്തേക്കും തെറ്റിപ്പോവും
ആഹ് അതെ അന്ന്അമ്മ പറഞ്ഞാര്ന്ന് അവടെ എന്നാണ് പത്തനംതിട്ടയില് ഭയങ്കര മഴേണ്ന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അമ്മ അന്ന് ട്രെെനിപോയില്ലേ
ആഹ്
ഉം അപ്പൊ പോയപ്പാെ പറയെണ്ടേര്ന്ന് ഭയങ്കര മഴേണ് കാലത്താെടങ്ങിയ മഴേണ് ഇന്ന്
ആഹ്
മഴയേട്ട് നിന്ന് എറങ്ങാം പറ്റ്ണില്ല
ഉം
ഉം അച്ഛനെ കാണാൻ പോവാൻ വേണ്ടി നിന്ന് നിന്നപ്പഴേക്കുംനല്ല മഴേണ്ന്ന് പറയ്ണ്ടായി
ഉം
ഇന്ന്ട്ട് അമ്മയെക്കെ എന്ത്ട്ക്ക്ണ് വീട്ടില്
ഉം പിന്നെ വേറെ എന്തെങ്കിലും പറ
ഏഹ്
ആഹ് വേറെ എന്തെക്കെ ഇണ്ട്
വേറെ നല്ലതെന്നെ അല്ല അച്ഛനും അമ്മയെക്കെ എന്ത്ട്ക്ക്ണ്
എല്ലാരും സുഖായിരി
ആഹ്
ഉം
ഇന്നലേര്ന്നാ ബെർത്ത്ടെ ആര്ടേര്ന്ന്
ഏഹ് അത് നമുക്ക് പിന്നെ പറയാ ഏഹ് അത് ഇത് പറി വിശേഷം പറ പിന്നെ ട്രെെൻലൊക്കെ പോയി വേറെന്താക്കെയാ ആഹ് ചായ കുടിച്ചോ
ആഹ് ചായകുടിച്ച്
ചായക്ക് എന്തെങ്കിലും ഇണ്ടാക്കിയോ
ദേ അവൻ ദേ രാവിൽത്താ അണ്ണണ് റവ ഇരുന്നിര്ന്നത് ഇട്ത്ത് ഇപ്പതേ ലെതണ്ട ഉപ്പുമാവ് പോലെയാക്കി വെച്ച്ട്ട്ണ്ട് തന്നെത്താനെ ഇര്ന്ന് നാടകം ചെയ്ത് ഇന്നത് നാട് ഇരുന്നൂട്
ആഹ് ഉം
അതിന് വേതുനേരം വെശപ്പാണ് ഞാൻ പർണ് മഴ മാറീട്ട് എന്തേലും പോയി മേടിച്ച്തരാന്ന്
ആഹ്
ഒന്നില്ലല്ല നല്ല പറയാൻ പറ്റെ എപ്പന്ന്ന്നോട്യ്ക്കും
ഹം ഹ പിന്നെ
ആഹ് പിന്നെ വേറെങ്ങും പോയില്ല ന്ന്ട്ട് യാത്രൊന്നും വേറെങ്ങും പോയില്ല
ആഹ് ഈ അടുത്തിപ്പതാണ് പോയത് ഇനിയിപ്പം അടുത്തത് ഇതന്നേരിക്കും
ഉം
വേറെന്താ പറ്റ്ന്നൊക്കെ പോണം
എല്ലാവരും കൂടെയക്കപ്പെങ്ങും പോവാറില്ലേ യാത്രപ്പം
എല്ലാരും കൂടിയാണ് ഈ അടുത്ത് പോയത് ഇനിയിപ്പം സ്കൂളൊക്കെ പൂട്ടുമ്പഴല്ലേ ആഹ് അവർക്ക് വെരാൻ പറ്റു
ആഹ്
പിന്നെ ഇനിയിപ്പോ ഞങ്ങള് ഞങ്ങള് മാത്രായിട്ട് പിന്നെ പോണ്ടി വെരും അത്പ്പൊ എപ്പളായാലും ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരായതോണ്ട് അതിന്റെ നോക്കീട്ട് എപ്പളാച്ചാല് പോവാലോ എങ്ങനാന്നറി എല്ലാതും പൈസയും
ആഹ്
ഓ
അടുത്തെവിയെങ്കിലൊക്കെ എനിപ്പോ പോ എല്ലാരും കൂടി ഒക്കെ ല്ലേ
അതെ അതെ അട്ത്തെന്നെ ഇത് തന്നെ കൊർച്ചട് ത്തെന്നെള്ളതെന്നെണ് പോയത് ഞ്ഞി അത് പോലെത്തെന്നെ അട്ത്ത്ള്ളതെന്ന്യാ നോക്കാൻ പറ്റു അവരെല്ലാരും ബാക്കിള്ളോര് കൊർച്ച് ദൂരള്ളോരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നാ മതിയല്ലോ
വന്നോ അതെയോ ആ നിങ്ങപ്പോ പള്ളികളേക്കൊന്നും പോവാറില്ലേ
ആ പള്ളിപോം അല്ലാണ്ട് ഞായറാഴ്ച ദിവസൊക്കെ പോം എല്ലാം ഞായറാഴ്ച്ചയും പോം
ട്രയിന് ഇങ്ങനെ യാത്രകള് എല്ലാരും കൂടിയൊക്കാ വേളാങ്കണ്ണി ഒക്കെ ഒന്നും പോവാറില്ലേ
ആ വേളാങ്കണ്ണി പോയിട്ട്ണ്ട്
ആ എങ്ങനെ എങ്ങനെ പോയതപ്പോ ട്രെയിനാണോ
ആ നമ്മളൊരിക്ക ട്രെയിന് പോയിട്ടി ണ്ട് അല്ലാണ്ട് കാറില് കാറില് എല്ലാരും കൂടി
അതെ
ഉം അതുപോലെ മാ തന്നെ നമ്മളെല്ലാരും കൂടി ആ അത് കാർലങ്ങനെ
കാർലല്ലേ
ആ കാ
ഉം ഞങ്ങളും വണ്ടിക്കാണ് പോയേക്കണെ കാർനും ആ
ആ പക്ഷെ ഭയങ്കര വെയിലല്ലേ
ഭയങ്കര വെയിലായിരുന്നു അന്നൊക്കെ
പിന്നെ വെള്ള
ഉപ്പായി കുമ്പ് ആ ഉ ഉപ്പ് വെള്ളോണവ്ട്ത്തെ
ഉം നമ്മൾ എന്തേ നടാൻ കുപ്പി വാങ്ങണ്ടി വെരും പിന്നത്
കുപ്പ്യ അത് ഞങ്ങ ആദ്യമായിട്ട് പോയപ്പോ എന്താണ് ഏഹ് ഇത് കുളിക്കാ നേരത്താണ് ഉപ്പ് വെളോണന്ന് മനസ്സിലായത് ഏഹ് ഡ്രസ് ഡ്രസ്സൊക്കെ ഇങ്ങനെ അതായത് നമ്മുടെ ഇപ്പോ ചുരു രിതാറ് ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടപ്പോഴൊക്കെ ഉപ്പായിരുന് അതിനകത്ത്
അതാണ് ഓ
ഓ അപ്പഴേ ഞാൻ
ചോറ ഇതല്ല ചോറ് മറ്റേ അരിവ ഇതിപ്പൊ എന്ത് മറ്റേ പൊന്നിയരി പോലെത്തെ അത് എനിക്കിഷ്ടല്ല അതോണ്ട് ചോറും മരിയതീക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല
ആഹ് ഞങ്ങ പോയത് മറ്റേ വല്യ വണ്ടിക്കാടാ അപ്പൊ അവര് തന്നെ ഭക്ഷ ണം ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ
ആഹ് അപ്പ കൊഴപ്പില്ല അവിടന്ന് ഹോട്ടലിന്റെ
ആഹ് ഇല്ല വണ്ടി ഇതീന്ന് തന്നെ വലിയ വണ്ടി തന്നെ അവ ഇ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായി
ആഹ് ഇ ഹോട്ടെൽന്ന്
ആഹ് അപ്പ അത് കാരണം അതിൽന്ന് കഴിച്ചു അങ്ങനെ പിന്നെ നമുക്ക് കടകളിൽന്നൊന്നും കഴിക്കേണ്ട വന്നില്ല
ആഹ് പ്പിതാണ് അവിടുന്ന് ഹോട്ടലി ഹോട്ടല
ആഹ് അതെ ആഹ് പുറത്തന്നുള്ള ഇത് ഭക്ഷണം നമ്മു ക്ക് പിന്നെ നമ്മുടെ റൂമ് എടുത്ത്
ഉം
മുറിയൊക്കെ എടുത്തായിരുന്നു മുറി എടുത്ത് ഉം മുറി എടുത്ത് പക്ഷെ രണ്ട് ആഹ് രണ്ടു ദിവസം
ആഹ് നമ്മള് രണ്ട് ദിവസം നിന്നു മുറിയൊന്നും വലിയ വാടകയൊന്നുംല്ലാ തോന്നല്ലേ ആഹ്
അതിനൊന്നില്ല അങ്ങനെയൊന്നും
ആഹ് അല്ല സാധാരണ ഒരു
ആഹ് അങ്ങനെ ഇതായിട്ടുള്ളൂ ആഹ്
അങ്ങനെ ഇതായിട്ടേ ഉള്ളു പിന്നെ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഇതിൽ അഡ്ജസ്റ്റ് ഇതായിട്ട് പോക ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങണ
പക്ഷേ ഒരു റൂപ്പി എല്ലാരുകൂടി
ആഹ് ആഹ് ഞങ്ങ ഒരു മുറിയില ഇതിലാണ് ഞങ്ങാ അങ്ങനെ അഞ്ചു പേരും കൂടെ നിന്നത് കാരണം ന്ന വല്യ കട്ടിലൊക്കൊയിരുന്നു
ആഹ് അതാണ്
ആഹ് അങ്ങനത്തത്ഞങ്ങൾ പെണ്ണുങ്ങൾതാ അവട കെടന്ന് പിന്നെ ആൺ പിള്ളേര് അവിടെ അവിട അതായത് ചങ്ങ